ഹലോ ഹലോ കേൾക്ക്ണ്ടോ?
അതെ കേക്കുന്നുണ്ട്. നല്ല വിശേഷം നിങ്ങക്കോ-
സുഖാണ് സുഖായിട്ട് ഇരിക്കുന്നു.
അതെ ചായട് ച്ചോ
ചായ കുടിച്ചിട്ടില്ല പണികളൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടേള്ളോ
അതെ ഇത്രല്ല വൈക്കുവോ പണിയൊക്കെ കയ്യാന്
ഇല്ല ഞാൻ പുറത്തു പോയി വന്നത് ഇവിടെ വീട്ടിലില്ലായിനോ
അതെയോ
ഉം
നിങ്ങൾ മാത്രണോ വീട്ടിലുള്ളത്
അല്ല എല്ലാരും ഉണ്ടായിന്നോ അനീത്തിമാര് വല്ലയമ്മ വല്ലിപ്പൊക്കെണ്ട്
അതെ
ചായൊക്കെ കഴിഞ്ഞോ
ഇല്ലല്ല ചായ കുടിക്കാൻ സമയാവുന്നുള്ളു
ആഹ്‌ ഹ ഉം
എന്താ അവിടുത്തെ കാലാവസ്ഥയൊക്കെ
കാലാവസ്ഥ മഴ മഴക്കൾ ചെറിയൊരു ചെറിയൊരു ഇടുപ്പുണ്ട് നായും ഇല്ല അങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും ഒരു നിപ്പുണ്ട് ഇതില്ലാണ്ട് തെ തെ
ഇവിടെയും മഴയില്ല വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥ
എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലേ
അതെ അതെ
ഇത്ര കുറവാ
അതുകൊണ്ട് ചൂടാണ് മഴക്ക മഴ അങ്ങനെ പെയ്യാത്ത കൊണ്ട് ചൂടാണ്
മഴ എന്നാലും മഴ പെയ്തേനുള്ള തണുപ്പ് അതും ഇല്ല
ഇല്ല ഇല്ല
ഉം പിന്നെ
നിങ്ങളെന്താ വൈകുന്നേരം ചായക്കൊക്കെ ആക്കാറ്
ഉം വൈകുന്നേരവൊ വൈകുന്നേരം വൈകുന്നേരം ചായ ഒന്നും അങ്ങനെ കുടിക്കല് ഒന്നുമില്ല കുറവാണ് ഇല്ല അ കല്യണം കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കഴിഞ്ഞിട്ടൊള്ളു
ഉം കുറേ ആയോ നിക്കാഹ് കഴിഞ്ഞിട്ട്
ആ കുറച്ച കൂറേ ആയി ഇത് ആ ഒമ്പത് മാസായി.
അതെ കല്യാണം ണ്ടോ ഇനി.
കല്യാണം ഈ വർഷം ഇണ്ടാവുന്ന് വിചാരിക്കണു. സാഹചര്യംപോലെ ഇരിക്കും.
ആഹ ആ ഭർത്താവ് നട്ടില്ലേ?
ആഹ് നാട്ടിതന്നെ നിങ്ങള് മേരിടല്ലേ?
അല്ല ഇല്ല എന്റെ നിക്കാഹ്‌ ക ഴിഞ്ഞതാ.
അത് ശരി രണ്ടാളും ഓൾത റോള ല്ലേ.
അതെ. നിഞങ്ങലെന്തെ പഠിക്കാൻ പോകുന്നുണ്ടോ?
ഞാൻ ഡിഗ്രി ചെയ്യാതനാ വെറ്റ്യക്കതീണ കല്യാണത്തി
ഡിഗ്രി നിങ്ങൾ നികാഹ് കഴിഞ്ഞതിന് ശേഷണോ ഡിഗ്രി ചെയ്യാൻ തുടങ്ങിയെ.
അല്ല ഇല്ല ഓൾറെഡി ചെയ്തൊണ്ട്നിക്കണ ആളാ.
അതെ ഇപ്പൊ എത്ര ഏത് വർഷം.
ആ ഫൈനൽ ഇയർ ആയി.
അതെയ അത് കഴിഞ്ഞിട്ടായിരിക്കുംല്ലേ കല്യാണം ഇണ്ടാവ.
അങ്ങനെയണ ആഗ്രഹം എന്ത ജോലിയൊക്കെ വേണ്ട വെറുതെ കെട്ടി പോയിട്ടപ്പത്താ
അതെ ശരിയാണ് ഇപ്പഴത്തെ കാലത്ത് നമുക്ക് സ്വന്തമായിട്ടൊ ഒരു പൈസന്ന് പറയുമ്പോ നമുക്ക് ജോലി ചെയ്ത എ ഉണ്ടാക്കണല്ലോ?
അതെ അ. ചന്ന മ നിങ്ങൾ എന്താ ചെയ്യണേ?
ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു.
പിന്നെ
ടുടർ പഠിക്കണം.
പഠിക്കണംന്നാണോ പഠിക്കണ്ടന്നാണോ?
പഠിക്കാൻ പോകണ്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്.
ഇങ്ങന ഇങ്ങനെഓ തൊടങ്ങീല്ല സ്റ്റാ ല്ല എത്രണ്ട്ജ്
എനക്കൊ
ആഹ്
എനക്ക് ഇരുപ
ഇരുപത്തി ഒന്നോ എനിക്കും.
അതെ.
അതന്നെ പറഞ്ഞു ഓലിന്നോളാണ്.
അതെ.
ഉം ഉ ഡിഗ്രി ഏതായിനു?
ഞാൻ ബി എ അറബിക്ക് നിങ്ങള ഏതടുതെ?
ഞാനും
ഉഏ
ഉം
ഉഹ
ഉ
നിങ്ങള നിങ്ങള ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ നോക്കുന്നെ?
എം എ സൈക്കോളജി.
ആഹ് ആഹ് ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്കാ നോക്കണം. എനക്ക് അതെ കഴിഞ്ഞതാ. നിങ്ങൾ ജോലിയൊക്കെ ആയിറ്റാണോ കല്യാണോ നോക്കാൻ തീരുമാനിക്കുന്നെ
അങ്ങനാണ് നിന്റെ ആഗ്രഹം അങ്ങനാണ്
ഹസ്ബൻഡ് സപ്പോർട്ടാണോ
ഓ ഞ എനിക്ക് വേണ്ടിയ ഞാൻ തീരുമാനിച്ച മതി
അങ്ങനാണെങ്കി പിന്നെ പ്രശ്നണ്ടാലോ അങ്ങനെയാണെങ്കിൽ പ്രശ്നല്ലാലോ പഠിക്കാലോ
പഠിക്ക ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് പഠിക്ക
അതെ അതെ
ആ
ഞങ്ങള് പൊറത്തൊക്കെ യാത്രയൊക്കെ ചെയ്യാറുണ്ടോ
ഓ ങ്ങളോ
ഓ ഫ്രൻസിന്റെ കൂടെക്ക ഇങ്ങനെ പുറത്തു പോകും അപ്പൊ പോയിട്ട് നാട്ടിലല്ല ആള്
ശരി എന്താ ജോലി
ദുബായില്
ദുബായിലെന്താ
ഷോപ്പിലാണ്
പിന്നെ കൊറെയായി നിക്കാഹ് കഴിഞ്ഞിട്ട്
ഇല്ല ഇല്ല രണ്ടു മാസയിട്ടല്ലോ
അത് ശരി ലൗ മരേജാ
അല്ല അല്ല
അറേഞ്ച്ഡ് ആണ്
അതെ
ആ ശരി പിന്നെന്താ വീട്ടിലാരൊക്കാ ഉള്ള നല്ലത് വീട്ടിലാരൊക്കാള്ളത്
വീട്ടില് രണ്ടേട്ടത്തിയും ഞാനും ഒരു അനിയത്തിയും ഒരനിയനും
അ ശരിയാ
നിങ്ങടെ വീട്ടിലാ
നമ്മളെ വീട്ടില് എന്റെമ്മ ഇപ്പച്ചി കാക്കൊക്കെക്കെ അനിയത്തിമാരുണ്ട് രണ്ട് അനിയത്തിമാരുണ്ട് ഒരു മൂത്ത ആള് ഏഴിലാണ് രണ്ടാമത്താള് രണ്ടിലാണ്
അതെയോ
ഉം
ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കലാണോ
വെറുതെ ഇരിക്കാൻ മസ പണികളൊക്കെ ഉണ്ടാവും വീട്ടു ജോലികളൊക്കെ ഉണ്ടാവും പിന്നെന്താ ഡിഗ്രി എക്സാം ആണ് പിന്നെ ലൈസൻസ് കൊടുത്തക്കണ് പന്റെ കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഞാൻ മുമ്പ് വർ
ആ ആഹ് നിങ്ങ ഡ ഡിഗ്രി പോയി പഠിച്ചതാണോ
ഇല്ലല്ല റെഗ്യുലർ അ അതാ
നിങ്ങ ലൈസൻസിന്റെ വണ്ടി പോയി പഠിച്ചതാണോ
ആ പിന്നെ
ഡിഗ്രി നിങ്ങൾ ഡിസ്റ്റൻസ് ആണോ എടുത്തത്
അതെ ഡിസ്റ്റൻ്റ്
ആ അതെന്തെ അങ്ങനെ
ഞാന് ഹോസ്റ്റല്ലായിനു
ആഹ ആ ഇങ്ങനെ എന്ത് പടിച്ചേ
ഞാന ആദിയ കോോഴസ്
ആഹ അതെയോ
അല്ലഹ അതിയ അല്ല അതെ കോശ പഠിച്ചേന്റെ ശേഷം അപ്പൊ തന്നെ ലാസ്റ്റ് വർഷം തന്നെ ഞാൻ വേറെന്ത ഒക്കെ നല്ലതന്നെ സുഖാര് ചായന്റെി താൻ പറല്ല ചായ അങ്ങനെട് കുടിക്കലല്ല വല്ലാണ്ട് ഞാൻ പറയുന്ന ഞാൻ പറയുന്ന കേൾക്കില്ല ഹലോ ഞാൻ പറയുന്നത് കേർക്കുന്നില്ല
അതെയോ
ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല
വേറെന്തൊക്കെ വിശേഷം
നല്ലതിനാ പറയുന്നു നിങ്ങക്ക് അങ്ങോട്ട് കേൾക്കുന്നില്ലേ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ
ആ ആ ഇപ്പഴാണോ ഡിഗ്രി നോക്കുന്ന
കേൾക്കണ്ടോ
ഏ
ഹലോ
റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ അവിടെ
ഇവിടെ ഒരു കുഴപ്പഇല്ലല്ലോ അവിടെ എന്തോ കുഴപ്പുണ്ടോ
ആ ആ വീട്ടിലല്ലാരും കുടിക്കലില്ലേ ആ കേൾക്കുന്നുണ്ട് വീട്ടിൽ എല്ലാരും കുടിക്കാറില്ലേ ആ കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട് ഓ കേൾക്കുന്നുണ്ട് ഇപ്പോ കേക്കുന്നുണ്ട് അതെ അതെ വേറെന്തൊക്കെ